എവിടെ
ഇടെണ്ട് ബ്രാ.
ഉ എന്താ പടടെ കളിയൊക്കെ കഴിഞ്ഞ് വന്നോ?
ആഹ് കളിഒക്കെ കഴിഞ്ഞ് എന്ത പാട്, ഇങ്ങനെ ഇരിക്കന്ന അവിടെ പെരെല്.
ഞാൻ. കളിക്കാൻ പോയി ക്ഷീണിച്ച് വന്നിരിക്ക.
ആഹ.
ഏത, ക്രിക്കറ്റാ കളിച്ചത് ക്രിക്കറ്റോ ഫുട്ബോളോ.
നമ്മള്. ഫുഡ്ബോള കളിച്ചത്.
തന്നെയ ഞങ്ങപ്പം മഴക്ക ആയിട്ട് അതിന്റെ വൈബില്, ക്രിക്കറ്റ് കളിച്ചത്.
ആ ഏ് ക്രിക്കറ്റാ പാടത്ത കളിച്?
നമ്മള പറഞ്ഞമ്മക്കുരു ചേ രു ക നമ്മക്കൊരു ഒരു ഫോറസ്റ്റ് ഉണ്ട്, ഫോറസ്റ്റിന്റെ സെന്റ ആയിട്ട് നമ്മൾ കട്ട് ചെയ് സ്റ്റെപാക്കിട്ട് ഒരു ഗ്രൂഡ് ണ്ടാക്കി ട്ടുണ്ട്. ആര് ഐഷ് ശല്യല്ല, അടുത്ത വീട്ന്നില്ല കുറച്ച് ദൂര പോണം നമ്മങ്ങനെ ഗ്രൗണ്ട്ണ്ടാകി അറിയാം അവര് സപ്പോർട്ടാണ് അവരും കളിക്കാൻ വരലുണ്ട്.
അതെ അങ്ങൾക്ക് ഒരു വൈബാ ക്കാരല്ലേ നിങ്ങളവിടുന്ന് കൊറച്ചു ള്ളൂ അട്ടപ്പാടിക്ക്
ഓ കൊറച്ചള്ളൂ ഞങ്ങള വീട്ടിന്നു ഒരു പന്ത്രണ്ട് ഒരു പയിനഞ്ച് കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ ചൊരായി.
അത്രേള്ളൂ
പയിനാറ് കിലോമീറ്റർ ഉള്ളൂ അത് കഴിഞ്ഞാ അട്ടപ്പാടിയുടെ ചൊരം സ്റ്റാട്ടിങ്ങ്
ആഹ് ഞമ്മളടക്ക് വരുമ്പോന്ന അവിടെ വരുമ്പോ വിളിക്കണൊക്കെ
പിന്നെ എന്താ ഇജ് വന്നെടാ നമ്മളെന്താവ ഇപ്പൊ അല്ലടാ ഞാൻ പറഞ്ഞന്നത് ഈ ക്രിക്കറ്റ് ടീമിന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് നല്ല വാല്യു കൊടുക്ക്ണ്ടല്ലോ ഇന്ത്യക്കാരെ പക്ഷെ എന്തൊണ്ട്ടാ ഫുട് ബോൾ ടീമിന് ഒരു വാല്യു കിട്ടാത്തെ നമ്മുടെ ഇന്ത്യൻ ടീമൊക്കെ എത്ര വേൾഡ് കപ്പ് അടിച്ചു ഇന്ത്യ ഫുട്ബോൾ ടീമിന് മാത്രൊരു എന്താണന്റെ അഭിപ്രായം
എന്താ പറയാം അ തന്നെ പിന്നെ ആലോചിക്കുന്നത് ഈ ക്രിക്കറ്റില് ഇന്ത്യ എല്ലായിടത്തും അറിയപ്പെടുണ്ട് വേൾഡ് നമ്മളെ ഫുട്ബോള്ന് കുറിച്ചിട്ട് ഇന്ത്യക്ക് ഒരു എവിടെയും ഒരു സ്ഥാനല്ല
അതെ
അയിന്റെ കാര്യം എന്താ വെച്ചാല് ഇപ്പ നമ്മളെ പ്രൈം മിനിസ്റ്റർ ന്നെ വിചാരിക്കേണ്ടി വരും. എന്തേലും മാറ്റണങ്കി
അല്ലേ ഞാൻ എന്താ വച്ചാ ഞാൻ അറിഞ്ഞ എന്താ റിയോ ഇന്ത്യൻ ഇപ്പൊ ഈ ഐ പി എല്ല് വെച്ചാ തന്നെ എത്രയ ഒരു ഒരാള നല്ലൊരു നല്ലൊരു ഫോം വാങ്ങി ചെയ്തെ മാനിഫ്റ്റി മാച്ചെക്കെയി കഴിഞ്ഞാൽ എത്ര എമൗണ്ട് കൊടുക്കണ്ട്. ആ ബാത്ത്ക്ക് അയ്യ ഐ എസ്ൽ വെക്കുമ്പോ അവർക്കും ചെ റിയൊരു എമൗണ്ടക്കെ കൊടുക്കണം പക്ഷെ ഐ എസ്ൽ ഐ എസ് എൽ ഇപ്പോഴും ആ അറിയപ്പരുന്നില്ല പക്ഷെ ഐ പി എൽ എല്ലാടത്തും അറിയപ്പെടുന്നുണ്ട് എത്ര വലിയ വലിയ കളിക്കാര വരുന്ന്ക്ക്ണ്ട് ഐ പി എല്ല്ക്ക് പക്ഷെ ഐ എസ് എല്ലക്ക് പഴയ ഒരു വിരമിച്ച ആൾക്കാരെയക്ക കൊണ്ടുവരുന്നേ മെയിന് ആയിട്ട് അറിയപ്പെട്ട ആൾക്കാര് ഏ ഞാൻ എനിക്ക് മെയിൻ ആയിട്ട് അറിഞ്ഞു വരുന്നത് തോണത് ഇന്ത്യ ഇന്ത്യൻ ഈ ഐ സി സി ബി സി സി ആ ഒക്കെ ഏറ്റവും കൂടുതൽ അധികം ക്യാഷ് ഇതില് ആഡെയ്യണ്ട് പക്ഷെ ഫുട്ബോൾ ടീമിന് ആരും എമൗണ്ട് കൊടുക്കുല എന്ത വിശ്വാസം ഇല്ലായിട്ട് അതേപോലെ ഇന്ന് ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കി കൊടുക്ക്ണില്ല. ശെ ക്രിക്കറ്റ്ന് കൊറെക്കെ അധികം വാല് നമ്മളെ ഈ കേരളത്തില് മാത്രേള്ളൂ ഫുട്ബോളിന് കൊർച്ചേലും അധികം വാല്യൂ കൊടുക്ക്ണ ഇന്ത്യൻ ടീ ഇന്ത്യൻ ഇന്ത്യയില് ആകെ
ഈ ഐ എസ് എല്ലിൽ ഒരാൾക്ക് മാൻ ഓഫ് ദി മാച്ച് ആയാൽ ആകെ ഒരു ലക്ഷ്യള്ളൂ കിട്ടണത്
അയിന് വാണ്ടിട്ട് ഐ പി എല്ല അത്യാവശ്യംണ്ട് എത്ര അഞ്ചോ അങ്ങനെ തെറ്റകൊണ്ട് തോന്നുണ്ട്
അതും ഒരു കളിട്ടോ ഒരു കളിലെന്നെ അഞ്ചു ലക്ഷം ആറ് ലക്ഷം രൂപ വരെ പോവും.
അത് നമ്മളെ കേരളത്തിലാണ് ഫുട്ബോൾ ഇത്ര വളർന്ന്ക്ക്ണെ ഇന്ത്യേൽ പൊറത്തുണ്ട് പക്ഷെ ഇന്ത്യക്കാര ഇപ്പ ഇന്ത്യയിൽ പൊർത്ത് ഇത്ര ഗ്രൗണ്ടുകളും ഇല്ല വാല്യൂ ഇല്ല നമ്മളാണ് ഒന്ന് കൂടി ഫുട്ബോളിനെ സ്നേഹിച്ചിട്ട് പൊർ ത്തറിയിക്കണത് ശരിക്കും പർ പിന്നെ ഇന്ത്യക്ക് ഒരു വേൾഡ് കപ്പ് ഉണ്ടാന്നാൽ ഈ കേരളത്തിൽന്ന് നല്ലൊരു പ്ലയേഴ്സ് വളർത്തി യെടുക്കാം.
ആഹ പിന്നെന്ന് സത്യട്ടോ ഒന്നല്ലടാ ഒന്ന് അറിഞ്ഞ് കളിക്കാ ണെങ്കി ഈ ഫുട്ബോള് നല്ല നല്ല ആൾക്കാരെ പ്ലേഴസിനെ കൊണ്ടുവരെണ്ടല്ലെ സിമ്പളായിട്ട് ഇപ്പംഈ ഫിഫാ വോൾഡ്കപ്പ് എനിക്ക് ആഗ്രഹം അടുത്ത വേൾഡ് കപ്പിലേലും ഒരു ചെറിയൊരു ഏതിലൊരുഒരു ഗ്രൂപ്പില ഒന്ന് കയറി കിട്ടാൽ മതിയ ഇനിയിപ്പോ പഠിച്ചിട്ടലും വേണ്ടില്ല ഒന്ന് പേര് എത്തുല്ലോ
ആ ഒര് ഒര് ഒര് ഒര് കളിഞ്ഞ് ഇപ്പൊ സമനിലയാലും കെപ്പല്ല്യാ തോറ്റാലും കെയ്പ്പല്യാ
ആ ഒരു ഗോള് അതും വലിയ ടീമിന്റെ ഒക്കെ തോറ്റ് കഴിഞ്ഞാലും നമുക്ക് ഇന്ത്യ ഫുട്ബോൾ ടീം ഒന്ന് കൂടും. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് കളിക്കാരും സെറ്റായിക്കോളും. പ്ലെയെഴ്സ് നല്ല പ്ലയെര്സ് വന്നോളും കാരണം നമ്മളെ ഇന്ത്യത്തെ പ്രധാ പ്രധാനമന്ത്രി കരുതിക്കാണ് ഫുട്ബോൾ കളിച്ചാൽ ജയിച്ചുല അങ്ങനെ ഇങ്ങനെ നല്ലൊരു പ്ലേയേസിന് കൊണ്ടുവന്നാലല്ലേ ഉള്ളു. നല്ലൊരു ക്കെ ആയ ഇത്ര എമൗണ്ട് കൊടുത്തുകഴിഞ്ഞാലെ ആളെ കിട്ടുള്ളൂ. ഇപ്പൊ തന്നെ നമ്മളിപ്പയീ ലേലം തന്നെ ഐ പി എൽ ലേലം വിളിച്ചപ്പോ ഏറ്റവും ഒരാൾക്ക് ഇരുപത്തിമൂന്ന് കോടി ഇരുപത്തഞ്ച് കോടി ഇരുപത്തെട്ട് കോടി കൊടുക്കണം.
ആഹ് ഓൽക്ക് ഒരു ഒരുഐ ഐ പി എൽ കഴിയുമ്പോഴ്ത്തേന് നല്ലൊരു ഫണ്ട് കിട്ടാണെ. ഓൽക്ക് ജീവിക്കാ ത്ര ആവശ്യം കൂടിയില്ല ഒരു കൊല്ലത്തെക്കൊന്നും
പക്ഷെ ഇന്ത്യൻ ടീമിൽ ഐ എസ് എൽ ഒക്കെ ഒരു കളിക്കാനെടുക്കുവാണെങ്കി എത്ര യി മുന്നെടുക്കുണ്ടാവും കൂടിപ്പോയാ
കൂടിപ്പോയാ ഇപ്പൊ ഒരു കോടിയോ അമ്പ ലക്ഷോ
എന്ത് അവസ്ഥയാടാ? വെറുതെയല്ല ഇന്ത്യൻ ഫു ആ എന്തുകൊണ്ട് അതുകൊണ്ട് അങ്ങനത്തക്കെ ഒരു റിസൺ കൊണ്ടായിരിക്കും ഒരിക്കലും ഇന്ത്യ ഫുട്ബോൾടീമ് കേറി വരാത്തെ
ഒന്നാമത് ഇവിടുത്തെ നിയമത്തിന്റെ പ്രശ്നമാണ് ശരിക്കൊരു ടീമുകൾ ഉണ്ടാക്കണം ന്ന് വിചാരിച്ച ഇണ്ടാക്കാ
സുഖ സുന്ദരായി ഇണ്ടാക്കാ കാരണം അയിന് പറ്റിയ പ്ലെയേഴ്സസ്ണ്ട്. പക്ഷെ അവര് അറിഞ്ഞും കൊണ്ട് ചെയ്യുന്നില്ല
എല്ലാം കേരളത്തിലെന്നെ എല്ലാ ജില്ലയിലും എല്ലാ മുനിസിപ്പാലിറ്റിയിലും എല്ലാ പഞ്ചായത്തിലും ഒരു ഗ്രൗണ്ട് ലെവൻസിന്റെ അങ്ങനെയും കൂടെ നിയമം വരണം. എല്ലാ പഞ്ചായത്തിലും ഒരു ലെവൻസിന്റെ ഗ്രൗണ്ട്
പിന്നെ എപ്പളും വാണങ്കിലും അയിന് ള്ള സെ ഓരോ സെലക്ഷനും അത് മീൻസ് നല്ല കളിച്ച് കഴിഞ്ഞാൽ അടുത്ത നിലയിൽ കളിക്കു പോവാൻ വേണ്ടി വോറെ കീഴെ മുമ്പോ അതിന് കൊണ്ട് ചെന്ന് ഇപ്പോ നല്ല കളിക്കുന്നർക്ക് അടുത്ത അങ്ങനെ ചെയ്യുമ്പ തന്നെ കളി ഇക്കാര് കേറിവരു ഇത് അയിനൊരു ഒന്നു ചെയ്യാതിരുന്നാ എങ്ങനെ ഒരു ഇന്ത്യൻ ടീമിനൊക്കെ വളർത്തിയെടുക്കാൻ പറ്റ? ഒരു ഫുട്ബോൾ ടീമിന്
അതു തന്നെയാണ് പിന്നെ ഈ സെലക്ഷന്റെ എടയിൽ കൂടെ ഒരു പയ്സയുടെ കളിയുണ്ട്. പയ്സ ഉള്ളെരു വേം കേറ്റി വിട. അത് ഒഴിവാക്കിട്ട് കളിക്ക്ണോരെ എട്ക്ക. അയ് കളിക്കണവരണ്ടെടുക്കുക പൈസ ഉള്ളോരല്ലേ ഇട്ക്ക്ണെ പിന്നെ എന്ത് വാല്യൂള്ള അയ്ല് ഫുട്ബോൾന്?
നീയിപ്പൊ കണ്ടോ ഇന്ത്യൻ ടീം എന്ത് നല്ല കളി കളിക്കണെ ക്രിക്കറ്റ് എല്ലാ കളികളും ജയിക്കും. എന്ത് കാശുകൊണ്ടു മാത്രല്ല ഇവര് കളിക്കണുണ്ട്. ഈ കളിക്കുന്നത് എങ്ങനെ? എല്ലാ ഭാഗത്തും ഇവരുടെ കളി കണ്ട് കണ്ട് കണ്ട് വന്നിട്ടാണ് ഇവരൊക്കെ പാടെ ഇവരെ സെലക്ട്യ്യെണേ നല്ല ഒരു ടീമിനെ ഇന്ത്യൻ ടീം എർ ക്കുമ്പോ ഒരിക്കലും അവര് ജയിക്കല്ല രണ്ട് വർഷം ആയുള്ളൂ തോറ്റിട്ട് നല്ലൊരു കപ്പ് അടിക്കായിരുന്നിട്ട് രണ്ട് മൂന്ന് വർഷം എനിക്ക് തോന്ന് ണു ഏത് കപ്പ് വ ഒരു ഏഷ്യ കപ്പായാലും വേൾഡ് കപ്പായാലും ഇനിപ്പോ സാധാ ഒരു ഏകദിനായ പ്പോലും അവര് എല്ലാരും ജയിക്ക്ണ്ട് എല്ലാ കളിയിലും കാരണം എന്താ നല്ല ക്യാഷ് വരും. നല്ല പ്രാക്ടീസും കൊടുക്ക്ണ്ട്. നല്ല രീതിയിൽ രാവിലെ ഇതും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാത്രമേ ഇന്ത്യക്കെന്താ വേൾഡ് കപ്പിന്റെ എല്ലാതും ഉണ്ട്
ഇപ്പ ഇപ്പണ്ടില്ലേ ഫിഫ വേൾഡ് കപ്പില് ഒന്ന് ഒരു ലക്ഷത്തി നാപ്പ മുപ്പതിനായിരം ഉള്ള അറുപതിനായിരം നാൽപ്പതിനായിരം ഒക്കെയുള്ള ഒരു ജനസംഖ്യയിന്നുള്ള ടീമാണ് വേൾഡ്കപ്പ് കളിക്കുന്നത് ക്യൂബ മറ്റേ ക്യൂബ സ്പൈനെ സമനിലയില് പുട്ച്ച്ണ ടീം അയ്തേ ഒരു നാപ്പ വയസ്സായ ചെങ്ങായി
നമ്മളല്ലേ മുപ്പത് വയസാ കഴിഞ്ഞാ പിന്നെ ഒറ്റൊന്നും സേവെയ്യൂല.
ആ
മെയി മെയിൻ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഫുഡിന്റെ ഇതുണ്ട് നമ്മള് ഇന്ത്യക്കാര് ഇങ്ങനത്തെ എന്ത് ടൈപ്പ് ഫുഡ് കഴിക്കുന്നാന്ന് എനക്ക്തന്നെ അറിയില്ല. ആ ആ അങ്ങത്തെ ടൈപ്പൊക്കെ പഷേ കൊർ ക്ക് ഫുഡ് ഫുൾ എരിവ് ഉണ്ടാവില്ല പുളി ഉണ്ടാവില്ല സാധാ ഒരു മധുരവും പുളിയില്ലാത്തതൊക്കെ ഫുഡാ ഇവര് കഴിക്ക കാരണം എന്താ അവര് കഞ്ഞച്ചക്കില് ഇത് അങ്ങനത്തെ ഒരു സീക്രറ്റ് അങ്ങനെയാണ്. നമ്മള് ഇന്ത്യക്കാര് പറയുമ്പോ ഫുളള് അങ്ങത്തെ ടൈപ്പ് ഫുഡ് കഴിക്കുന്നുണ്ടോ? ആരും അധിക കാലം കയ്യില് നി ക്ക്ണണ്ട് ‌ ആകപ്പാടെ പ്പ നമ്മളെ ഇന്ത്യയില് അറിയപ്പെടുന്ന നമ്മള് കേരളത്തിൽ അറിയപ്പെട്ട അയ്യരു ഐ എം വിജയന്.
അയ്യം വിജയന് അത്ര ആൾക്കാരന്നെ അറിയപ്പെട്ടിട്ടുള്ളു.
പുറത്തില്ലന്ന് അറിയപ്പെുന്ന ആകെ ചേതുനേ മാത്രഉള്ളൂ പിന്നെ ഇന്ത്യനിൽ ആര അറിയപ്പെടുന്ന
പിന്നെ കേരളത്തിൽ അറിയപ്പെടണര് കുറച്ച ആൾക്കാര് ഉണ്ടാവും. ഐ എസ്സിൽ അടിക്കുന്നവര് മാത്രം വേറെ ഒരാളും അറിയപ്പെടുണില്ല അങ്ങനെ.
പിന്നെ ഇപ്പോതോ ഖത്തറിലോ സൗദിയിലെ നമ്മളെതൊരു മലയാളിച്ചൊക്കെൻ കളിക്കണ്ടല്ലോ?
അത് ഓൻ അവിടെ പോയിട്ട് സിറ്റീസൺഷിപ്പെടുത്തോണ്ട അല്ലെ ഓൻ ഇവിടെ ഇന്ത്യയില് പെട്ടിട്ടുണ്ടാവും.
മ് രക്ഷപ്പെടുന്നല് അങ്ങനെപ്പ കണ്ടുവോ ഒരിക്കലും ഇന്ത്യയില് കിട്ട അറിഞ്ഞൂടെ ഇപ്പ അവിടെ പുറത്തുവെച്ചിരിക്കുന്ന ഇപ്പ എല്ലാരും ഇ ഇന്ത്യയിൽ ഫുട്ബോൾ കളിക്കുന്ന ആളുകളൊക്കെ പുറത്തു പോയിട്ട് കളിക്കാൻ നോക്കുയുള്ളൂ. പരമാവധി കാരണം എന്താ ഇവിടെ ഇവിടെ ഇവിടെ വളർച്ച ഉണ്ടാവൂല.
ആഹ്
എങ്കില് ഒരിക്കലും വളർച്ച ഉണ്ടാവൂല
അതേപോലെ ഇപ്പോ ഇന്നലെ മിഞ്ഞാനന്റെ പോർച്ചുഗലിൽ ഒരു മുത്തുസ്വാമി കളിച്ചില്ലേ പോർച്ചുഗലിനെതിരെ ആഹ് തമിഴ്നാട് ആ അപ്പൊ ആള്ക്കെ എങ്ങനെ അവിടെ എത്തി ഒരു ദ്വീപിന്റെ അ ങ്ങായി വരുന്നത്
ആഹ്
ആൾക്കൊക്കെ രക്ഷപ്പെടണംന്ന് തോന്നി ആൾ ജീപ്പെടുത്തവിടെ പോയി മുത്തുസ്വാമി മു സ്വാമി പറയുമ്പോ ഞമ്മള് വിചാരിച്ച് കളിയക്കാണ് ചാളെ നാഷണാലിറ്റ തി ആദ്യം തമിഴ്നാടയിരുന്ന് അച്ഛനും ഇതൊക്കെ
ആഹ് ഇവർക്ക് ആഗ്രഹം ഉണ്ടാവും ഒരു ഫുട്ബോൾ കളിക്കാരന് വള ന്നുണ്ടെങ്കി ഇന്ത്യയുടെ പുറത്തന്നെ പോകണം
ആടാ അത്രേ ഉള്ളൂ ഇവിടെ മിനിമം എത്തും ഐ എസ് എൽ ഇന്ത്യൻ ഫുട്ബോള് ഇന്ത്യൻ ഫുട്ബോളിലെത്തിയാലും ഇന്ത്യൻ ടീമ കളിച്ചാലും ഒരു വാല്യൂ ഇല്ല വേറെ പണിക്ക് പോണ്ടി വരും എത്ര
മ് കൊല്ലത്തില് ഒന്നോ രണ്ട് മൂന്നോ കളിഉണ്ടാവത്തോള് ഇന്ത്യൻ ടീമിലെക്ക് അതിപ്പ തോറ്റ്കഴിഞ്ഞ അതും പോയി
പിന്നെപ്പ ഒലുക്ക് കത്തറിന് പോലും തോ തോൽപ്പിക്കഴിഞ്ഞില്ല ഖത്തറൊക്കെ ജനസംഖ്യ എത്ര നാപ്പതിനായിരോ ഇരുപതിനായിരറ്റെ ആ കാനഡടെപ്പം നാ ആറെ പൂജ്യത്തി നോറ്റിയെ
എങ്ങനെ ആഹ് ഒന്നര ലക്ഷംല്ലാ ടീം ആർക്കും കേറി വന്ന എന്നിട്ട ത്തര നമ്മള് എത്തര ത്തരകോടി നമ്മള് കേരത്തിൽ തന്നെയല്ല മൂന്ന് കോടി പേരെ ആൾക്ക്
ആഹ് മൂന്നുകോടിയുണ്ട്
അപ്പൊ ഇന്ത്യയിൽ എത്ര പേരുണ്ടാവും അതിന് എത്ര നല്ല ടീമിനെ വളർത്തി ഉണ്ടാക്ക
നൂറ്റിയ അ
ങ്കീല്ലോ ആ ഒരു മിനിറ്റ് തിങ്കീചെയ്താ പോലും
ഒന്നാംമതീ നരേന്ദ്രമോദി ഒന്ന് ചിന്തിച്ച മതി നമ്മള് എവിടെ എത്തിട്ടില്ല നമ്മള് ഫുട്ബോൾ ടിംമ് നമ്മെ മാത്രം ബക്കി ഇങ്ങനെ നിക്കണതെന്ന് ചിന്തിച്ചായി ഒരു മധോരാഷ്ട്രിയം ഇങ്ങനെ പൊക്കിപിടിച്ചിട്ട്.
ആ ഇന്ത്യൻ ടീംമിൽ കൊടുത്ത ഈ വാല്യു ഈ കിന്തു ഈ ഫുട്ബോൾ ടീം. യൂണിയന്‍ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമ കൊടുത്ത വാല്യു ഈ ക്രിക്കറ്റ് ഫുട്ബോൾ ടീമ കൂടി കൊടുത്താണ്ടല്ലോ ഒരു പകുതി കൊടുത്തമതി ഒരു പകുതി ഒരിത് ഇത് കൊടുത്തൽ തന്നെ അവര് കയറി വരും.
ഒരു ഫിഫ്റ്റി ഒരു സിക്സ്റ്റി കൊടുത്താൽ തന്നെ മതി ഇന്ത്യൻ ഫുട്ബോൾ എവിടെലേക്ക് എത്തിയിട്ടുണ്ടാവോ ഇപ്പ എനിക്ക് ഈ ഫണ്ടാണ് ഫണ്ട് ഇണ്ട് ഈ ടീമ് എവിടെ എത്തും
ആ സത്യം ഒരു വട്ടം ഒന്ന് വേൾഡ് കപ്പിൽ ക കേയറി കിട്ടിയ മതി പിന്നെ സിമ്പിൾ ആയി കയറുമ്പഴാ ഇപ്പോ സ്പ്ലസിനക്കല്ല പ്ലാൻന്നെ നോക്കും
ഇപ്പൊ നമ്മള് കണ്ടില്ലേ ബാക്കിയുള്ള രാജ്യത്തിന്റെ ഫ്ലെക്സും കട്ടഔട്ടും വെച്ചുടക്കണേ ഞമ്മള് ഇന്ത്യക്കാര് എല്ലായിടത്തും വെക്കും ന്നാ
ആ അതന്നെ എന്തൊരു അവസ്ഥയാ നിക്ക് ത് ഇങ്ങനക്കത്തെ തന്നെ ഇന്ത്യൻ ടീമിന അതുകൊണ്ട് എന്തായി എനിക്ക് വലിയ ഇന്ത്യൻ ടീമ് ആരെയും അറിയത്തും ഇല്ല അധികായിട്ട് കാരണം എത്തുന്നില്ലല്ലോ എനിക്ക് ആകെ ആരൊക്കെ പിന്നെ നമ്മള് കേരളത്തെ കുറച്ച് ആൾക്കാരെ അറിയും പക്ഷേ വേറെ ആരേയും ആദ്യ ആൾക്കാരെ എനിക്ക് ഓർമ്മയില്ല ആ കേസത്തെ കൊലക്കെ രമസ എല്ലായാലും നമ്മള് ആ ഇപ്പപ്പോ വരെ മിച്ചിൽ നമ്മെലിയതൊക്കെ നൊക്കെ ആരി പിന്നെ നമ്മള അനാസ എടുത്തക്കല്ലേ ഓനൊക്കെ ഭയങ്കര കാര്യ ആരുന്നു പക്ഷേ ഓനൊക്കെ പെട്ടെന്ന് വിരമിക്കാൻതാണ് ഫുള്ള് റിട്ടയർ ചെയ്ത് പോക വിനീത് റിട്ടയർ ചെയ്ത് അനസ് റിട്ടയർ ചെയ്ത് തോന്നൂല്ലേ റിട്ടയർ ചെയ്ത് പിന്നീ കേയറി വന്ന് പിന്നെ റിട്ടയർ ചെയ്ത് തോന്നു
ഓലിക്ക് ഇതിന്നൊരു കാര്യമില്ല പിന്നെ ഓലിക്ക് ഇത് കഴിഞ്ഞ ഒരു ജോബ് ഇല്ല വേറെ പണി നടക്കാണ് ഓല്
ആ ഇപ്പൊ മാൻ ഓഫ് ദി മാച്ച ആയാലും ശരി ഒന്നും കിട്ടുന്നില്ല അവർക്ക് ഒരു കൊല്ലത്തില് ഒരു ലക്ഷം കിട്ട് എന്ത് കിട്ടാനോ ഇത്രയും ചത്ത് കളിച്ചിട്ടും എവിടെ എത്തണില്ലാ പിന്നെ എങ്ങനെ ആരും കളിക്കണം നമ്മള് ജിങ്കനെ എനിക്ക് തോന്നുന്നു എത്ര എനിക്ക് ദേശീയ ഒരു ആള് നല്ല കളിക്കരനാണ് പക്ഷെ അവൻ പോലും അവരെ എത്തിത്ത തരുന്നില്ല പിന്നെ എങ്ങ അങ്ങനെയ ഒന്ന് ഇതാവോ ഇമ്പ്രൂവ് ആവോ ഇന്ത്യൻ ടീമ ഒക്കെ
ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് ഈ നോർത്തില് നല്ല പ്ലേസ്ണ്ട് കേട്ടോ
ഓ നല്ല പ്ലേസ്സുണ്ട്
ഓ
അവരൊക്കെന്ന് വലിച്ച ഇറക്കി കൊറന്നാൽ മതി ഔ എന്താ പക്ഷെ ഇതൊന്നും ആരും കാണണില്ല ഒരാളൊന്നും ശ്രദ്ധിച്ച് പോകുന്നില്ല ശ്രദ്ധിച്ച പോയ തന്നെ നമുക്ക് ഒരു വാ ക്കാൻ പറ്റും ഏതായാലും നമുക്ക് ഇതിനെ പറ്റിക്കെ സംസാരിക്കാ ഒരുപാട് പറയാനുണ്ടാവും ട്ടോ ഞാൻ എതായാലും എനിക്കൊന്ന് പുറത്തു പോകണം ഞാന് എന്തായാലും പിന്നീട് ഞമ്മക്ക് വിളിക്കണ്ട്ട്ടോ
ഓക്കെ ഓക്കെ ഓക്കെ ശരി